ഹലോ
നമസ്കാരം
നമസ്കാരം എവിടെയാണ്
ഇവിടെക്കെ തന്നെ ഇണ്ട് തനിക്കല്ലേ തനിക്കല്ലേ എന്നൊക്കെ മറ്ന്ന് പോയേ
ഓഹ്
എന്നെ ഓർമ്മേ ഇല്ല നിനക്ക്പ്പം പുതിയെ കൂട്ട്കാരൊക്കെ കിട്ടിയല്ലോ അപ്പോ പിന്നെ എന്നെ മറ ക്കുവല്ലോ
അങ്ങനെ പറയര്ത് മോളെ സ്കൂൾലൊക്കെ ചേർത്തിയപ്പൊ അങ്ങനെന്തെരോ തെരക്കിലായ് പോയതാ
ഓഹ് എന്നാലും കൊഴപ്പല്ല ഇപ്പഴെങ്കിലും ഓർത്തെല്ലോന്ന് പറയാൻ പറ്റില്ല ഞാനങ്ങോട്ട് വിളിച്ചതല്ലേ അതെ അത് പറയാൻ പറ്റില്ലാ
അത് ശെരി ഭക്ഷണൊക്കെ കഴിച്ചോ
എങ്ങെനെ
ഭക്ഷണം കഴിച്ചോയ്
ആഹ് കഴിച്ചു കഴിച്ചു പിന്നെ എന്താണെങ്കിലും നിനക്ക് ഞാൻ ഇവടെ ഒര് സമ്മാനം എട്ത്ത് വെച്ചിട്ട്ണ്ട്
സമ്മാനം എന്ത് സമ്മാനം
അത് എന്തോന്ന് ചോദ്യാ അതൊക്കെ തര്മ്പഴല്ലേ അറിയ്ന്നേ
ഓഹോ അത് ശരി അങ്ങനെ
ഞാൻ തന്നിട്ടുണ്ട് കൊറെ സമ്മാനങ്ങൾ
ആഹ്
ആഹ്
അല്ലല്ല പ്രതീക്ഷിക്കാതെ കിട്ടിയതാ
പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് അതേ പിന്നെ എന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു വിട്ടുപോയി എനിക്കത് വേറെ വേറെ ഫോണിൽ ഒരു കോൾ പിന്നെ ഇത് ബെല്ലടിച്ചത് കാരണേ ആ പിന്നെ മൈൻഡ് അങ്ങ് വിട്ടുപോയി അതാണ്
ശെ
ഉം
മഴ ഉണ്ടെ ഡാ എന്നട്ട് അവിടെ
ആഹ മഴണ്ട് അത്രക്കില്ല ചെറിയൊരു ഇങ്ങനെ എന്താ പറയാ വലിയ കൊഴപ്പല്ലാത്ത രീതിയില് അങ്ങനെ ഉണ്ട്
ഇവിടെ നല്ല മഴയന്നല്ലേ ഒക്കെ ഇണ്ട്
അതെല്ലേ ഉം ഓഹോ
തോർന്നിട്ടില്ല
അത് ശരി പിന്നെ ഇക്ക എവിടെ പോയി
ഇക്കാ പണി ഉണ്ട് ഇന്ന് പോയിക്ക്‌ണ്
ഉം ഉം എന്നാണ് ഇങ്ങോട്ടൊന്ന് വരുന്നെ രണ്ടു പേരും ഇക്കക്ക് ജോലിയാ ഇക്കക്ക്‌ ഒഴിവില്ല അങ്ങനെയാ ഇ ങ്ങനെയാ എന്നിട്ട് നിന്നെ എവിടന്നാ എന്നറിയോ സരിത കണ്ടുപിടിച്ചേ
എന്നോടെ നന്ന പിടിച്ച
ഉ അപ്പൊ ഞാൻ അവിടെ ഇരിക്കട്ടെ ഞാൻ കരുതി രണ്ട് മൂന്ന് ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു ഒരു ദിവസെങ്കിലും ഇങ്ങോട്ടേക്ക് വരിക അല്ലെങ്കിൽ ഒരു ഫോൺ ചെയ്യാ അതൊക്കെ പ്രതീക്ഷിച്ചിരിക്കായിരുന്നു അപ്പൊ എനിക്ക് മനസ്സിലായി ഞാന് കാത്തിരിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇങ്ങോട്ട്
ആ അത് നാത്തൂന്റെ വീട്ട് പോയപ്പോളായിരിക്കുംല്ലേ അന്നായിക്കാരം കണ്ടത്
അതന്നെ
ആഹ ആ ശരി
ആ അതെ എൻ്റെ നാത്തൂനൊക്കെ സുഖല്ലേ
ആഹ സുഖമാണ് അന്ന് ഇളച്ചനും ഇളചിയ്യും എല്ലാരും ഉണ്ടായി അപ്പ പിന്നെ ഓലോ ഒക്കെ ഉണ്ടാകുമ്പോ പോര് പറുമ്പോ ഒരു മോശലെ
ആഹ് അല്ല മോശല്ല അവർക്ക് അവർക്ക് ഒരു ബോറടിക്കും എന്താന്ന് വെച്ചാല് നമ്മുടെ സംസാരല്ലേ അതിന്റെടയിൽ കറിയുന്നവർക്ക് മൊത്തം പോറാണ് അതെ പിന്നെ നമ്മൾ കൂടെ കൊണ്ടുവരുന്നവരെ സന്തോഷിപ്പിക്കണല്ലോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം അവ ന്റെ പുറകെ നടക്കാൻ ഉള്ള സമയ ഉണ്ടാവുള്ളു.
ഉണ്ടാവുള്ളൂ അതുകൊണ്ട് പിന്നെ അങ്ങനെ വരാതന്നതാ ഇനി വരണ്ട് ഒരു ദിവസം ഒയിവിന്
ഇഷാ അള്ളാ പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കാഴ്ചല്ലെ കാണാനുള്ളേ
ആഹ് അവിടെ ഒരുപാട് കാണാൻ സ്ഥലങ്ങൾ ഉണ്ടല്ലോല്ലെ?
ഉണ്ട് ഇവിടെ വന്ന് എന്നെ കാണാൻ നിനക്ക് സമയം ഉണ്ടാവില്ലല്ലോ? ഞാൻ അങ്ങോട്ട് പോട്ടെ ഞാൻ ഇങ്ങുട്ട് പോട്ടെ എന്തൊരു ബഹളായിരിക്കുന്നെ ഉം
എവിടെ പോയി
പോയി ജോലിക്ക് പോയി
ആഹ്
ഉം മഴയാണെന്നും പറഞ്ഞിര്ന്നാ ശരിയാവൂലല്
ഉം അതാണ് ഞമ്മക്കൊക്കെ പണ്യയ്ഞ്ഞാ അകത്ത് കേറിരിക്ക ഓല്ക്ക്പ്പോ അത് പറ്റൂലല്ലോ
ആഹ് അതെ അതന്നെ പക്ഷെ എന്നാലും എനിക്ക് ആണാവാനാട്ടോ ഇഷ്ടം
ഏഹ് അങ്ങനെ ഇഷ്ട്ടം
ആഹ് ആണായല് ഓ ആ അല്ല ആരോട് ഇച്ച് സമ്മതം ചോയിക്കണ്ട ഒന്നും വേണ്ട ഞാൻ പോയിട്ട് വൈകിട്ട് വരാട്ടോന്ന് ശരി രാജാവേ അത് പറയേണ്ട ആവശ്യേ നമ്മക്കൊള്ളൂ ഇത് ഞമ്മള് പോവാണെങ്കില്
കളിയാണാ പന്തളി കാണാ പോവുന്നത് ഒക്കെ ഞമ്മക്ക്പ്പോ അതോന്നും പറ്റൂലല്ലോ
അർദ്ധരാത്രിക്ക് വരെ എറങ്ങി പോവല്ലേ
എറങ്ങിപ്പോവാ അതെ
ഞമ്മക്ക് പറ്റൊ
ഇന്നലെ അത്പോലെ പോയിട്ട് രാത്രി പത്തരക്ക്ണ്ട് കളിന്ന് പറഞ്ഞ് പോയിട്ട് എപ്പഴാ വന്നത്ന്നോ സുബഹി ക്കാ വന്ന്ക്ക്ണത് അപ്പൊ ഇത്ര നേരം കളിന്ന്യാണോയിച്ചപ്പോ പറഞ്ഞ് വേറെ ടീമിന്റുണ്ടായിനി
ആഹ് അത്ണ്ടാവും നമ്മളാണെങ്കി ഇണ്ടാവും തിരിച്ച് വരുമ്പോ പെട്ട്യോക്കെ പൊറത്ത് ആ വഴി പോയ്ക്കോന്ന് അല്ല ആ വഴി പൊയിക്കോന്ന് അതെ ഒരു സ്ഥലത്ത്ക്ക് പോവന്ന് പറയുമ്പം എവിടേക്കാ പോണേ ആരാള്ള കൂടെ തിരിച്ച് എപ്പഴാ വെരാ അല്ല എറങ്ങി കാഴിഞ്ഞാ നൂറ് ഫോണ് എവിടെ എങ്ങനെന്നു ചോയിച്ചിട്ട്
എല്ലോട്ത്തും അങ്ങനെക്കെ തന്നെ അവസ്ഥ
അതാ പറഞ്ഞേ ആണായിട്ട്ണ്ടെങ്കില് ഒന്നും വേണ്ട നമക്ക് പിന്നെ വേറേം കാര്യണ്ട് വൈന്നേരം വരെല്ലേ ജോലിണ്ടാവൊള്ളൂ ഇത് സ്ത്രീകൾക്ക് രാത്രി കെടക്കണവരേം ജോല്യല്ലേ
സത്യാണ് രാവിലെ എണീ റ്റത് മുതല് കെടക്ക്ണ വരെ ഇതന്നെ പരിപാടി ഇതിനെടേല് എ എന്തൊക്കെ ചെയ്യ്ണെ
ഇല്ല്യല്ല നമ്മളെ മേല്ന്നതങ്ങ് ഒഴിവാവ്ന്നില്ലല്ലോ
അതാണ് ഓൽക്കൊരൊറ്റ ജോല്യാണ് ഞമ്മള് പല പല ജോലികളാണ് ആ നേരം വരെ ചെയ്യ്ണെ
അവർക്ക് ആ ഒരു ജോലി എട്ത്തിട്ട്ണ്ടെങ്കില് വൈന്നേരായാല് അത് കയിഞ്ഞ് പിന്നെ പൈസിം കിട്ടും പിന്നെ ടേബിള്മ്മല് ഇരിക്കാ ഫുഡ് ഭക്ഷണം ചോറ്ന്ന്റിമ്പോ ഇങ്ങനെ ഒരാള് ഇങ്ങനെ പിടിച്ചോണ്ട് വെര
ഉം ഞമ്മളത് അങ്ങനെ ലല്ലോലേ അങ്ങനെക്കെ ആലോചിക്കുമ്പോ ശരിക്ക് ആണായിട്ട് ജനിക്ക്ന്യ നല്ലത്
ശെരി അതാണ് അപ്പൊ ഇപ്പഞ്ഞ് ഈ ചോദ്യം ചോയ്ക്കട്ടെ ആണാവണോ പെണ്ണാവണോന്ന്
ഞാന് എപ്പഴാ എനിക്ക് അധികം തോന്നല് മറ്റേ മെൻസസിന്റെ വേദന വരുമ്പോ ഞാന് വിചാരിച്ചും ആണായാ മതേനു
ആണായ അല്ല ആണാവുമ്പളെ ആ വേദന മാത്രാണോ പ്രസവ വേദന അറിയണ്ടാ
അതെ അതാണ്
ഒന്നും അറിയണ്ട
ഒന്നു അറിയണ്ട
ഉം സാരല്ല ഞമ്മക്ക് അട്ത്ത ജന്മത്തില് നോക്കാം എല്ല ഈ ജൻമം ഇപ്പൊ അങ്ങനെ ആയി പോയില്ലേ ഇനിയിപ്പോ തിര്ത്താൻ പറ്റൂലല്ലോ
ഉം അതെന്നെ
ഏതായാലും ആഹ്
ഏഹ്
അതപ്പോ മാറില്ലേ?
ആഹ് അത് മാറീണല്ലോല്ലേ ആയ് ശരി
നിനക്കൊരു സർപ്രൈസ്
അയ് ശരി എല്ലാം കൂടെ ഒരു ഒന്നൊന്നര ഇതായിരിക്കൂലേ?
ഉം പിന്നെ പിന്നെന്താണ് ഉച്ചഭക്ഷണത്തിന് എന്താണ്?
ഞാനയ്നന്നെ ചോയ് ഇന്ന് സാമ്പാറിണ്ട് പിന്നെ നല്ല ആവോലി കിട്ടീനി അപ്പൊ അത് വാഴേൻ്റെ എലേലൊക്കെ വെച്ച് ഇങ്ങനെ പൊള്ളിച്ച് ജസ്റ്റ് ജസ്റ്റ് ഒന്നങ്ങനെ അങ്ങനെ ഉണ്ടാക്കി നോക്കി യൂട്യൂബ് ഒക്കെ നോക്കിക്കണ്ട്
ആഹ് അത് സൂപ്പറായി
അതന്നെ ഉള്ളൂ വേറൊന്നൂല
ഇവടെ അയല വറ്റിച്ചതും
ആഹ്
പിന്നെ ചേ എന്താണ് ചെരങ്ങ താളിപ്പും പയറുപ്പേരീം മതി ചരങ്ങ താളിപ്പ് ന്ന് പറഞ്ഞാല് അത യൂലേ ഉം നമുക്ക് നോമ്പിനൊക്കെ നോമ്പിന് മാത്രേ ചെരങ്ങ വാങ്ങുള്ളൂ ഇവിടെ ഏഹ് അപ്പൊ ഞാന് സാധനം വാങ്ങാ പോയപ്പ പറഞ്ഞ ക്ക ചെരങ്ങ വാങ്ങലേന്ന് അത് നോമ്പിന് വാങ്ങുന്നതല്ലേന്ന് ചോയ്ച്ച് എന്നോട് ഞാൻ പറ നോ നോമ്പിന് മാത്രം കഴിക്കാൻ പാടൊന്നുള്ള നിർബന്ധള്ള സാനണോ അത് എന്തായാലും നമുക്കു വാങ്ങാറഞ്ഞു ആഹ് അല്ല ചെരങ്ങാന്ന് പറഞ്ഞാല് ഞാനിത് പിന്നെ ഓർമ്മ വെച്ച കാലം മുതലെ എന്റെ വീട്ട ആണെങ്കിലും ശെരി ഇവിടെ ആണെങ്കിലുംശെരി നോമ്പിന് മാത്രം ചെരങ്ങ അപ്പൊ ഇത് കണ്ടപ്പോഴാണ് എനിക്കിങ്ങനെ ഓർമ്മ ആയത് ഇത് എന്താന്തപ്പത് നോ നോമ്പിന് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ കഴിക്കാൻ പറ്റൂല അപ്പൊ ഇക്കാനോട് പറഞ്ഞപ്പ ഇക്ക ഇക്കയും അതേ സ്വരത്തില് പറഞ്ഞു നോമ്പിനല്ലേ ചോരങ്ങാന്നുള്ളത് അപ്പൊ എന്തായാലും അതങ്ങ് വാങ്ങിച്ച് വെച്ചു ഇനിയിപ്പ എടക്കെടക്ക് അതൊരു ട്രൻ്റാക്കി മാറ്റണം
ആ ഹ് ഇവിടെന്നല്ല ചെരങ്ങങ്ങനെ താളിക്ക നോമ്പിനെ താളിക്കുള്ളൂ യ് പറഞ്ഞ പോലെ പക്ഷെ എന്താ പറയാ തേങ്ങരച്ചിട്ട് അങ്ങനെ ഉമ്മ ഒരുകറി ണ്ടാക്കലിണ്ട്
തേങ്ങ അരച് വെക്കോ ചെരങ്ങാ
ആഹ് ഉമ്മ അങ്ങനെ ണ്ടാക്കണക്കാണ എനിക്കറിയില്ല എനക്ക്ത് ചെരങ്ങ താളിക്കാൻ തന്നെ അറിയുള്ളൂ അത് ഇവ അർണപോലെ നോമ്പിന് മാത്രം നോമ്പിനെന്നെ വെറൈറ്റിടിയായി റ്റ്ള്ള താളിപ്പുകൾ ഇങ്ങനെ ഇറങ്ങൽ മുരിങ്ങ തക്കാളി പപ്പടം മ
അതെ അപ്പൊ എല്ലാരും അപ്പൊ ഞാൻ ചോദിക്കു ദെന്താ നോമ്പിന് താളിപ്പ് കറി മാത്രമേ കൂട്ടാൻ പാടുള്ളൂന്നു നിർബന്ധം അപ്പൊ എനിക്ക് മറ്റേ കറിയൊക്കെ ഒന്ന് കൂ
ലേ അങ്ങന തന്നെയല്ലേ ഏറെേ കൊറേ ലോടുത്തും അങ്ങനെ തന്നെയാണല്ലോ
എല്ലായിടും അങ്ങനെ തന്നെയണേ നോമ്പ് താളിപ്പ് അപ്പൊ എനിക്കൊരു നിർബന്താണ് താളിപ്പല്ലാത്ത കഴിചോക്കിയാൽ എന്താന്ന് ഞാനങ്ങനത്തെടയ് ടുത്ത് കഴിക്കൂ പക്ഷെ നോമ്പിന് എനിക്ക് അപ്പണ്ട്ടോ വേണ്ടേ
പെലിച്ച കഴിക്കാനോ
മ് അങ്ങനെയല്ല ഫസ്റ്റ് ഇപ്പ മുഹറം നോമ്പ് കഴിഞ്ഞില്ലേ മുഹറം നോമ്പ് കഴിഞ്ഞപ്പോഴ് പിന്നെ ഞാൻ എഴുന്നേറ്റ് എഴുന്നേറ്റ് കുറച് സമയം വൈകി അപ്പൊ അപ്പോന്നും ഉണ്ടാക്കില്ല വേ വേഗം പുട്ടിനെന്താക്കി പുട്ടിനു കുഴച്ചെടു ത്ത് ആവി ഇങ്ങനെ പറക്കുമ്പോ ബാങ്കങ്ങനെ കൊടുക്കുന്ന് ഞാന് നിക് അപ്പം കഴിക്കാൻ ഞാൻ ഏത് സമയതിച്ചിട്ടുണ്ടാ
ഈ പണ്ടേ പുട്ട്ന്റെരാളാണ്എന്നാണ് ജിങ്ങനെ തള്ളണത്
അതല്ല ആ പുട്ടില് ആവി അങ്ങനെ പറക്കുമ്പോ അതാടെ ആ ബാങ്ക് കൊടുക്കുന്നത്
അതാ ന്ന്
കഴിക്കാൻ പറ്റില്ല ഒരു കപ്പ് വെള്ളം കുടിച്ച് നോമ്പ് എടുത്ത്
ഏ അത് ശരി അപ്പന്താ അലാറം വെച്ചല്ലേനിയോ
ചോറൊക്കെണ്ട് എനിക്കിഷ്ടല്ല ചോറ് പിട്ടാണെങ്കില് പിട്ടും പഴോ നീപ്പോ പിട്ടിന് കറി എന്തേലും കൊഴപ്പല്ല പുട്ടും ചായയോ എന്തായാലും കൊഴപ്പല്ല പിന്നെന്താ
അനക്കന്നെ കഴിയൊള്ളു അങ്ങനെക്കെ എനിക്ക് താളിപ്പും ചോറും തന്നെ കിട്ടണം
ആഹ ചിലർക്കങ്ങനെ ഒരു നിർബന്ധുണ്ട് ചോറ് തന്നെ വേണംന്ന് പക്ഷെ എനിക്ക് അപ്പ എന്താപ്പാലും കൊഴപ്പില്ല ഇനിപ്പോ അതിന് കറി വേണംന്ന് നിർബന്ധല്ല നല്ല മധുരള്ള ചായ
മ് അതെ ഏ അത് ശരി
ആഹ് അങ്ങനെയാണ് എന്റെ ഇത്തമാർകൊക്കെ ചോറ് തന്നെ വേണം അവർക്ക് നോമ്പ് തുറക്കുമ്പോ ചോറ് വേണം നോമ്പെടു ടുക്കാൻ ചോറ് വേണം ചോറിന്റെ ആൾക്കാരാണ്
ഒന്നുല്ല എന്തും കിട്ടിയാൽ തിന്നും നികത്റെക് വിശപ്പ്
ഹ് ഹ ഹ അത് നോമ്പ് തുറക്കുമ്പോഴ് അതിന്റെ മുന്നേ നമ്മൾ വിചാരിക്ക അയ്യോ ൻ്റമ്മോ അത്ണ്ടാക്കണം ഇത്ണ്ടാക്കണം എന്തൊക്കെയ ആയിരിക്കും നോ മ്പ് തൊറന്നൊരു ചെറുപലഹാരവും പിന്നെ തരിയെല്ലാം കുടിച്ചയിഞ പിന്നെ നമക്ക് ഒന്നും വേണ്ട അതന്നെ ഹ് ഹ അടാ ന്നാ ശെരി ഞാൻ വിളിക്ക ട്ടോ
ആഹ് ആയിക്കോട്ടന്നാല് ഒയ് വുണ്ടാവുമ്പോ വിളിക്ക്
ആഹ ശരി ഇൻഷാള്ളാ